അസലാമലൈക്കും.
വലൈക്കും സ്ലാം.
എന്തൊക്കെയ വർഥാനൊക്കെ?
അതല്ല ആഹ് അപ്പൊ. ഇഞ്ചിന്റെ അത് വെക്കണ പർഞ്ഞില്ലേ അത് കഫക്കെട്ട്ള്ളെ ചുമക്ക് മാറോ?
മാറെ ആറിന്റെ മോൾക്ക് നല്ല കഫക്കെട്ടുള്ള തൊരു നല്ല കാര്യട്ടോ ഞാനെന്താ പറിയ രണ്ട് പ്രാവശ്യായി ഞാനിപ്പോ അങ്ങനെന്റെ കു കുട്ടീന്റെ കുട്ടിക്ക് അങ്ങനെ സ്വഭാവംമായി നേരെ കുളിപ്പിച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ. രാത്രി ആയാൽ നല്ലം കൊരക്കും ഇപ്പോക്ക് നല്ല പനിയും കഫകെട്ടൊക്കെ ആയിന് ഇന്നിട്ട് ഞാൻ ഇന്നലെ കൊരച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് മാറിയള്ളത്.
ഉ ഈ നഗത്തിന്റെറെക്കെ നേരെ പൊറഭാഗത്താണൊ ങ്ങൾ പറയണത് ആ വരന്റെറെ ഒക്കെ മേലയായിട്ട്
ഒര് വീഡിയോ കോൾ ചെയ്യേണ്ടി അപ്പൊ ഞാൻ കാണിച്ചെര്ണ്ട്.
ആ ആ ഒരു ഫോട്ടോ വിട്ടന്നാലും മതി എങ്ങനെയ വെരെലൊക്കെ വെച്ചിട്ട് അങ്ങനെ കാട്ടി തന്നാ മതി ട്ടോ ഉം പിന്നെ എന്തൊക്കെയാണ്?
വേറെന്ത വീട്ടില് വളർത്ത് മൃഗങ്ങളൊക്കെണ്ടോ?
ഉം വളർത്ത മൃഗം പറയാന് പ്രാവ്ണ്ട്. കാടകളുണ്ട്.
ആ ഇണ്ടോ.
പിന്നെ ഉ ലൗബെഡ്സുകള്ണ്ട്.
ആണോ ആഹ് ആഹ് അങ്ങനെ പക്ഷികളോടൊക്കെ കോഴിക്കളൊക്കെണ്ടോ?
കോഴിക്കളൊക്കെ ഉണ്ടൈന്ട്ടോ അതൊക്കെ ഇവിടെവിടെ അപ്പുറത്തെ ഇപ്പളുണ്ടാവും തോട്ടത്തില് പെരുമ്പാമ്പ്. ന്നിട്ട് ഐറ്റങ്ങള്ങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ പട്ടികള്ണ്ടാവും എനിവിടെ ഇഷ്ടമാതിരി പട്ടിയളാണ്. കോയിക്കളെക്കെ നോക്കിക്കണം അപ്പൊ എല്ലത്തിനേം അങ്ങനെ പിടിച്ചേക്കണ് ഒരീസഞ്ചണ്ണത്തിനക്കെ പിടിച്ചക്കണ്.
ആഹ് ഓഹ് അങ്ങനെക്കാമ്പോ പിന്നെ നമുക്ക് അതിനോടുള്ള താല്പര്യം പോകും.
പോയി ഉം അ പിന്നെ മ്മ അങ്ങനെ വേണ്ടാന്ന് പർഞ് അങ്ങന. ഇല്ല തിപ്പോ തുടങ്ങിട്ടു ഇപ്പൊ രണ്ടീസ ആയിട്ടുള്ളൂ ഞങ്ങളിങ്ങനെ. മെഞ്ഞാന്ന് മലപ്പുറം വരെ പോയിന്. പ്പക്ക് ഹോസ്പിറ്റലിൽ പോവാണ്ടേയ്ന് അങ്ങനെ പോയപ്പോ ന്റെ മാപ്പൾക്ക് ഒരു പൂതി അങ്ങനെ വളർ ത്യോക്ക്യാലോന്നുള്ളെ കുറെയായി പറെയ്ന്ന്. അപ്പ അങ്ങനെ വാങ്ങിയതാണ് ഒരു മുപ്പെണ്ണം വാങ്ങിപ്പോന്ന്‌ക്ക്‌ണ് എങ്ങനെയ ആദ്യം നളും നോക്കാന് ആഹ്
ഉം ഉം അങ്ങനന്നെ നടക്കുമ്പോ ആദ്യം കൊറച്ച തന്നെ ന
ആഹ് കൊർച്ച് വാങ്യോക്ക സ്ഥലോന്നുല്ല ന്നാലും
ആഹ് ഇൻക്ക് അങ്ങത്തീനൊക്കെ ഇഷ്ട്ടാ ഞാന്സ്ഥലത്തിന്റെ സ്ഥലസൗകര്യഇല്ലായ്ട്ടേ അങ്ങത്തീമക്കൊന്നും നോക്കാത് കോയ്ക്കൾണ്ട് ഒര്നാല്ലെണം.
ആഹ് അപ്പഞാൻ പറയഞ്പെരന്റെ ആ പെരന്റെ മേലെങ്ങനെഒര് ശെഡോ അല്ലെങ്കി ഒര്കമ്പിക്കൂടോ ഇണ്ടാക്കിയാണ്ടേ. ആഹ് അങ്ങനെന്തെലും ഇണ്ടാക്കിയാണ്ട്. അവടെങ്ങനെ ഇട്ടാമതിലോ ന്നാ ഓൽക്കുംതെന്നെ ഓ ഓടിച്ചാടിനടക്കൽ ഒര്സ്ഥലാവും. ത്ഒര് ഇട്ക്ക്കൂട്ടില് ഓലുംനിക്കണ്ടേ? ആഹാ അങ്ങനിം കാക്കണംവിജാരിച്ക്ക്ണ് ഉം ഇൻശാ അള്ള എന്തെലും കെകാട്ടണം.
ആഹ്, ആഹ്, ആഹ്, ആഹ് നല്ലൊരു വരുമാനമാർഗോണ് നല്ലതുണ് ആഹ്
ചെറിയ ആവശ്യങ്ങക്കായാലും ചെറി ഒര്പൈസ ഓരോദിവസം ഇട്ത്തൊക്കെ ഇണ്ടെങ്കില് അത്രന്നല്ലതല്ലേ. പിന്നെ
പിന്നെന്തോക്കെ പിന്നെ ആടൊന്നുല്ലല്ലേ
ആട് ആടൊക്കെഇണ്ടയ്നി ആട്, മുയല് ഒക്കെഇണ്ടായ്നി
ഹേ അങ്ങൻത്തെ ആഹ്ഒര് രെസണല്ലോ ചെലേവീടുകളിൽ അങ്ങനെണ് എല്ലാ ജീവികളും ഇണ്ടാവോലോ?
ആഹ് ഇന്റെ മുൂത്തച്ഛനഹൊക്കെ ഭയങ്കരതാല്പര്യ അങ്ങനെഅവൊക്കെ കൊണ്ടടക്കാവെച്ചാ ഇവര്പെണ്ണൊന്നും കെട്ടീട്ടില്ലേ അപ്പൊപിന്നെ ഇങ്ങനെങ്ങട്ട്
ക്കണ്ടായാല്
ഉം പെണ്ണൊന്നും കെട്ടില്ലപ്പോ മൂപ്പര് ക്കുംതെന്നെ അങ്ങനത്തിനോടൊക്കെ ഭയങ്കരതാല്പര്യണ്. മീനാള്ണ്ട്കൊറെ ഇഷ്ട്ടമാതിരി കോട്രാക്ട്ടെറാണ്.
ഓൽക്കെന്താജോലി?
ആണ് കോണ്ടാക്ട്ട്റാണ്. കൊറേ ഗപ്പിൾണ്ട്. പിന്നെവെല്ല്യാ അലിഗേറ്റർഇണ്ട് മുജ്ജികൾണ്ട്.
ആഹ് അഹ്ശെരി അങ്ങതൊക്കെ ആവുമ്പോരെസാലേ ഉം, ഉം, ഉം
കുട്ടിംതെന്നെ അയിന്റെഒപ്പങ്ങനെ നടക്കുംന്നട്ട്
ആഹ് അഹാകുട്ടിയാക്ക് അഹ്ഭയങ്കര ഇഷ്ട്ടയ്ക്കാരിം ഒര് പൂച്ചനെ കിട്ടിയാൽ തെന്നെ ചെലേകു കുട്ടികള്കണ്ടീലെ അഹ്ഇന്റെ ആങ്ങളന്റെ കുട്ടിയാക്ക് ഒര്പൂച്ചണ്ട് ഓളെവീട്ടില്ന്നട്ട് ഓളങ്ങട്ട് വിര്ന്നോയ ഓൾഅതെന്നെ വീഡിയോഇട ഓന്അനങ്ങനെ കാട്ടണ എന്തൊര് ട്ടാഓനറി ഓന്റെ കയ്യ്ന്ന് പൊർത്തെക്കൂല പൂച്ചനെ ഓന് ഒർങ്ങുമ്പളും ഇണ്ടാവും ഓന്റെട്ത്ത് അയ്നെ കെട്ടിപ്പുടിച ആഹ് ആഹ്
ത്രോള്ളല്ലോ അപ്പൊ ഓനും തെന്നെ ഭയങ്കര വെറിയാണേ
ആഹ്
ന്നട്ട് ഇങ്ങനെ ചീ ഇങ്ങനെ എന്താ? അല്ലല്ല ഞങ്ങള് തറവാട്ടിൽ തന്നെ ഉമ് ഒര്ന്നാ തൂന്ണ്ട് നാത്തൂന് കെട്ടിച്ചോട്ത്താണ് പിന്നെ മൂത്തഛൻ പെണ്ണ് കെട്ടീല്ല ഇവടെ യിപ്പി യിമ്മിണ്ട് ഓല്ണ്ട് അങ്ങളെല്ലാരും ഒരുമിച്ചെന്നേ പിന്നെ ഇന്റെ വീട്ടില് യിപ്പി ഇമ്മീ രണ്ട് താത്തര്ണ്ട് ഞാൻ ചെർതാണ്.
ആഹ്
അഹ്
അല്ലെ കുട്ട്യാക്ക് ഓൽക്ക് ഓലേ പാകത്തോല് വാണ്ടിയെരോയ് അതാണ്.
ആഹ് ഓൻ തന്നെയെണ് ഇഞ്ഞിപ്പോ എന്തായാലും അങ്കനവാടി ക്കൊക്കാക്കാനായി മൂന്നാവാനായില്ലേ മൂന്നായാ ചേർത്താലോ
ആഹ് ആഹ്
ചേർത്തണം വിചാർച്ചീനി ഇൻശാള്ളാ
ആഹ് ആഹ് ലവ് ബേർഡ്സ് അ ഉണ്ടൊ കൊറേണ്ടൊ
ആഹ് ഒര് പത്തിരുപേണ്ണക്കണ്ടോന്ന് തോന്ന് ണ് ഞാൻ പിന്നെ അയ്മ ക്കൊന്നും തിരിഞ്ഞോക്കല്ല പ്പം ച്ച് അയ്നൊക്കെ പുടച്ച്ണ ഒരു പേട്യാണ് ഇങ്ങനെ തൊടമ്പോ തന്നെ എന്തോര് മാതിര്യാണ് ആയിനൊക്കെന്താ തെനെക്കെ കൊട്ക്ക്ണാണാ ലൗബേർഡ്സിന് തെന മറ്റേനെന്താ കോയിത്തീറ്റൊക്കെ
ആഹ് ആഹ് അഹ് അഹ് ഒക്ക ഒലന്നെട്ടൊട്ക്കാ ജജ് അഹ് ഒന്നും ചെയ്യൂലേ
ഉമ് ഞാനെ ഇൻക് അയ്നെ പെട്യാണ് അയ്നെ തൊടുമ്പത്തന്നെച്ച് പേട്യാണ് ഞാൻ അയ്ൻ്റട്ത്ത്ക്കൊന്നും പോവൂല ഉമ് അത് പാള്യോക്കാന്നല്ലാതെ അതും എപ്ലൈയിലൊക്കെ ഒന്ന് പൊർ ത്ത്ക്ക് എർങ്ങുമ്പം അങ്ങനെ പോയോക്കും മീം വള്ളക്കെ ചിന്താമ്പോവുമ്പളോ അങ്ങനൊക്കെ അല്ലാതെ തിർഞ്ഞോക്കുന്നുല്ല
ആഹ്
ഉമ്
ഉമ് പക്ഷികളും മൃഗങ്ങളൊക്കെ ണ്ടാണത് അതൊരു വേറെ ഒരു ഇതാണല്ലോ
ആഹ് രസൊക്കെ തന്നെയാണ് പിന്നെന്താച്ചാ കാടകളൊക്കെ വളർത്തുമ്പണ്ടല്ലോ
ഓലെ അത് ശരിക്ക് നോക്കി അയ്ൻ്റാ ചിട്ടെയ്ല് കൊണ്ടടക്കണം അപ്പളെ അതൊക്കെ അയ്ൻ്റാ മട്ടത്തിലാവുള്ളു
ചെടികളാണെങ്കിലും നമ്മള് നമ്മളെ കുട്യാളെ പോലെങ്ങനെ നോക്കി കൊണ്ടടക്കണല്ലോ
ആഹ് ശരിക്ക് നോക്കണം ഞ്ഞ്പ്പം മുട്ടടൽ തൊടങ്ങിയാലൊക്കെ നമ്മള അത് അനുസരിച്ച് തീറ്റ കൊടുത്തും അങ്ങനൊക്കെ ചെയ്താലൊള്ളു നമുക്ക് അതോണ്ടൊക്കരുത്ണ്ട്
ആഹ് ആഹ് റിസൾട്ടിട്ടണെങ്കി അങ്ങനൊക്കെ ചെയ്യണം ന്നട്ട് ങ്ങള് വീട്ട് വീട്ടിലൊക്കെ പോയിനീല്ലേ നിക്കാനൊക്കെ പോയില്ലേ
ആഹ് ണ്ടേ ന്റെ വീട് ഞങ്ങള അടുത്തന്നെ വല്യ ദൂരൊന്നുല്ല അപ്പൊ അത് ആഹ് അപ്പൊ പിന്നെ വ വല്ലാതതൊന്നുല്ല എപ്പളും എന്നും വാണെങ്കി പോകാ വര്യ അങ്ങനൊക്കേണ്
ആഹ് ഞാൻ ന്നെന്നോളാ ങ്ങള് തിന്നോളി
ആഹ്
ന്നട്ട്
പിന്നെ കുട്ടി ഫോൺല് കളിക്കോ
ഉമ് ഫോണിലെന്നെപ്പ പ്പഫോണിലെ ന്യാണ്
ഉമ് അതന്നെ ൻ്റാട്ത്തെ ഓൽക്ക് എന്ത് ആ ഭക്ഷണം കഴിക്കും ക്കണെങ്കി ആദ്യം ത് കിട്ടണം ല്ലേ
ഉമ് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഫോണൊന്നും കൊട്ക്കേല്ല ഞാൻ
അല്ലെ ഇപ്പൊ ചെറ്യേ കുട്ടികളന്നെങ്ങന് അങ്ങനേണ് പറ ഞമ്മളോട് ആണ്ട് ഇതാക്കാൻ കയ്യിണില്ലല്ലേ
ഉം
പിന്നെ കുട്യളാണ് വര്ണ കൊറച്ചൊക്കെ ഒര് ര ര രണ്ടീസൊക്കെ നോക്കു അപ്പൊപ്പിന്നെ ന്നെ ഓല് പിന്നേം അങ്ങനെന്നെ മ്മച്യേ ങ്ങളെ
എന്താ പിന്നെന്താച്ചാ ടി വി ഒന്നുല്ല അപ്പ പിന്നെ ഓനൈമക്ക് അങ്ങനിതാവും എന്താണ് പ്രശ്നം
ആഹ് പിന്നെ
ആ പിന്നൊക്കെ
വേറെന്താ ചോറ് തിന്നാനായിലെ മീനൊക്
ചോറ്ന്നാനായി ഉം മീൻ പൊര്ച്ചയ്ഞ്ഞ് തൈരണ്ടാക്കാനവ്ടെ വെച്ച്ക്ണ് ഉം മാപ്ലപ്പോ വരും ചോറ്ന്നാന് അപ്പോത്ത്ന്ണ്ടാക്കണം
ആഹ് ആഹ് ഏ ഭക്ഷണം കഴിക്കാൻ വീട്ട്ക്ക് വരലാ ആഹ് ആഹ് അപ്പടുത്തെവിടെയിലൊക്കെ ആവത്തില്ലേ പണി
ആഹ് ഇബ്ടെ എട്ത്തന്നെ ഇബ്ടന്ന് ഒരഞ്ചിൻറ്റൊള്ളൂ അങ്ങാടി തന്നെണ് ബാർബറാണ്
ആഹ്
ആഹ് ഇപ്പം വരും വന്ന് ചോറൊക്കെ തന്നരു മൂന്നര നാലുമണി ആഹ് ഞാൻ വരാ പ്പ വരാ മൂന്നര നാലുമണിയൊക്കെ ആവുമ്പം ഉം പോവുള്ളൂ
ആഹ് ആഹ് പിന്നെ ചോറൊക്കെ കൊടുക്കാൻ ഇവിടേം സമയൊക്കെയായി
ഉം
പിന്നെന്തൊക്കെയാ ന്നിട്ട് കുട്ടീന്റെ പനി മാറീന്നാണ്ട്
മാറീട്ടൊന്നൂല കുട്ടിന്റെ പനി മാറി ആഹ് ഇപ്പൊ കൊഴപ്പൊന്നൂല്ല ആഹ് ന്താ ഇൻക്കും തന്നെന്ന് ഹോസ്പിറ്റൽ പോണം ഇൻക്ക് ഊര് ഏ ഇനിക്കനെ ഊര വേദനായിട്ട് ഡിസ്കിന് ഉം പ്രോബ്ലംണ്ട് എക്സറേ ടുത്തപ്പം ഹം ഉം ഡിസ്കിന് ചെറുതായിട്ടൊരു പ്രശ്നുണ്ട് അപ്പം ഡോ ഡോക്ടററഞ്ഞ് വേദന കുറവില്ലെങ്കില് എം ആർ ഐ എടുക്കാൻ പറഞ്ഞിനി എം ആർ ഐ എടുത്ത് നാപ്പത്തഞ്ച് മണിക്കൂറ് കഴിയാതെ റിസൽറ്റ് കിട് ട്ടൂലാന്ന് അപ്പങ്ങനെ ഇന്നലെ രാത്രി കി ട്ടീക്കണ് അപ്പഞ് ഇന്ന് കൊണ്ടോയ് കാണിച്ചൊടുക്കണം
ആഹ് ആഹ്
എന്തൊക്കെ ഉം ഓ പോണം പോണം ആഹ് വൈന്നേരം ബുക്ക് ചെയ്തിട്ടേക്കണ്
ഉം
ഉം കുട്ടീനെ കൊണ്ടോവോ പോകുമ്പോ
ഉം ഓൻനിക്കൂലെ ഓന് ഞാനന്നെ വേണം അല്ലാതവൻ എവിടേം നിക്കൂല ടേ ഇതിപ്പം ഇ ഇപ്പച്ചിയോ ഇലാരുല്ലേലും കുഴപ്പല്ലാ ക്ഷേ ഞാൻ വേണം ഉം ബുദ്ധിമുട്ടൊക്കെ തന്നെ പക്ഷേ ഓൻ നിക്കൂല ഓ ഉമ്മച്ചി ങ്ങോട്ടുവാ എന്തിനാണെങ്കിലും പ്പൊ ഉറങ്ങിച്ചാലാണെങ്കിലൊക്കെ ഇമ്മച്ചി വേണം
ആഹ് കാണേണ്ടി വരൂല്ലേ
ഉം
ആഹ് ആഹ് ഫുഡൊക്കഴിക്കൂലേ
പോയിട്ട്പ്പൊ പനിച്ചിട്ടെ പ ഒരു ഇതില്ല തീറ്റക്കൊന്നും ഒരു സുഖം കിട്ടിണില്ല ഓന്
ആഹ
തിന്നാൻ അല്ലിതന്നെ മടിയാണ് എന്താ അസുഖം കൂടി വന്നാ പിന്നെ പറിം മാണ്ടറഞ്ഞില്ലേ അസുഖം കൂടി വന്ന പറിംമാണ്ടാറിം
ആഹ് അത്‌ ശരി
ഉം
ന്നാ പിന്നെ ഇന്നാ ആയിക്കോട്ടെട്ടാ ശെരി പിന്നെ ഉം ഉം